ആഹ് കേൾക്ക്ന്നില്ലേ
ആഹ് ക്കെക്ക്ന്ന് ആഹ് കേക്ക്ന്ന്ണ്ട് ഞാൻ ഇന്റെ ഫോണ് എന്തോ ര് ഇററ്നി അതോ
ആഹ് ആഹ് ആഹ്
ഇടക്കടക്ക് ഒളിച്ചിട്ടേ കിട്ടുന്നുള്ളൂ എന്താ പണി ചായടിച്ചോ
ചായ കുടിച്ചിട്ടില്ല എന്താ ന്ത പരിപാടി ചായടിലാ
ചായ കുടി അങ്ങനെ ചോറ് വെയ്ച്ച് വെശ്ക്ക ചായ ഏർ ഫോണില് എല്ലാം കേക്ക്ണില്ല കംപ്ലൈന്റ് ഫോ മൊത്തം
ആഹ് പിന്നെ എന്തക്കെ ഹസ്ബൻഡ് നാ വീട്ടിലത്തിയോ
ആഹ് ഹസ്ബൻഡ് വീട്ടിലത്തി ഏ എപ്പോ കംപ്ലൈന്റ്ആ ഫോൺ ഓൾറെഡി കംപ്ലൈന്റ് ആണ് അപ്പൊ അതെന്ത കൈ പിടുക്കണം ഇന്നാലേ കേകൊള്ളൂ
ആഹ് ആഹ് ആഹ്
ഉം
എയർ ഫോൺ വെച്ചാലും കേൾക്കില്ല
ഇയർ ഫോൺ വെചാ കേൾക്കും പക്ഷെ കയ്യില് പിടിക്കണം ഫോണ് ഇന്നാലേന്ന് കറക്റ്റ് കേകൊള്ളു
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ എന്തൊക്കെ ചായക്കന്ത കടിക്കെ സ്പെഷ്യലന്തേ ഇണ്ടാക്ക്ണ്ടോ വൈന്നാര്ക്ക്
സ്പെഷ്യല് ഒന്നൊന്നും ഉണ്ടാക്കിണം ന്നും ഇണ്ടാവുല്ല
എന്തെങ്കിലൊക്കെ ഇന്ന് ഇപ്പം പഴം പഴൊക്കെ ഇണ്ട്
പായത്തിന് വെലല്ലേ
വെലെണ് ഇന്നാലും പഴണ്ട് ഉമ്മ നോമ്പ് നോൽക്കും മഹറം നോമ്പ് നോൽക്കും
ങ്ങള് നോറ്റ്ണോ
ഞാൻ നൽക്കലില്ല ഇമ്മ നോൽക്കും അ പ്പം ഇമ്മാ ഇന്നലെ കടെ പോയപ്പം അങ്ങനെ വാങ്ങികൊണ്ടുന്നെനി അപ്പോ ഇവിടെണ്ട് അപ്പം ഇമ്മാക്കറ്റേ പറ്റൂല്ല അഹ് സ്പ്രേ ആഹ് പോലെ പോല്ച്ച സമയത്ത് തിന്നാല് രാവിലെ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നം ഇണ്ടാവാണ് മറ്റേ തിന്നൂല്ല ആഹ്യുടെ കടക്ക്ണ് ണ്ട്
അപ്പ അതൊക്കെ ഇണ്ട് കുട്ട്യാള് സ്കൂളി ഇട്ട് വരുമ്പോത്തിനെക്കെ ഓല്ക്കൊന്നും ചോറ് പറ്റൂലേ വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാല് ക്ക എന്തെങ്കിലും എണ്ണക്കടിയോ ബേക്കറിയോ ഒക്കെ വാണം
വേണല്ലേ
ഉം
ഉം
പിന്നെ എന്തേക്കെ
ക്കും അങ്ങനെന്നെ കുട്ട്യാള് സ്കൂളിട്ട് വരുമ്പോ
ആഹ്
ചായക്കെ ആകാനുണ്ടെങ്കി നമക്ക് റാഹത്തല്ലേ
ആഹ്
ഉം
മാരീഡ് കഴി
കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചുവർഷായി
ആഹ്
അഞ്ച് വർഷം കഴിഞ്ഞ മാർച്ച് ഏയന്തിക്കക്ക് അഞ്ച് വർഷായി
മരുന്ന് എന്തേ കഴിക്ക്‌ണ്ടോ
വെള്ളം ഉം ഇല്ലേ ഇതൊന്നും കയ്ക്കൂല്ല
ഉ ഉം
പിന്നെ എന്തൊക്കെയ വേറെ എന്തൊക്കെയാ
വേറെന്താ വീടൊക്കെ റോഡ് വക്കിലാണോ
എങ്ങനെ
വീടൊക്കെ റോഡ് വക്കിലാണോഴിച്ച
അല്ലല്ല വീടൊക്കെ ഉള്ളേരിയല
മുറ്റത്തേക്ക് വണ്ടിരൂല
മുറ്റത്തക്ക് വണ്ടി വരും പക്ഷേ ഇത് ഉള്ളേരിയയിലാണ്
ഉള്ളേരിയ പോക്കറ്റ് റോഡ് ആയിട്ടാ
ഉം അതെ അതെ
ഉ ഉം
മെയിൻ റോഡല്ല കുറച്ച്ള്ളോട്ട് വരണം ഒരു താഴര് ഒര് അടിയില അങ്ങനെ രീതിയിലാണ്
ഏഹ് ഏഹ് ഏഹ്
ഉം ഇങ്ങളെ വീടൊക്കെ റോഡ് വക്കത്ത
ആഹ് ഇതുപോലെ ബസ്സ് വരുന്ന മെയിൻ റോഡല്ല പോക്കറ്റ് റോഡിൽ കൂടെ ആയിട്ട് രണ്ടുംനന്നെ എന്റെ വീടും എന്റെ ഹസ്ബൻഡിന്റെ വീടൊക്കെ അങ്ങനെ തന്നെയാണ്
ആഹ് ആഹ് പിന്നെ എന്താ ഹസ്ബൻന്റിനെ ഭക്ഷണം കൊടുക്കാ അപ്പം ഹസ്ബന്റ് വെള്ളം ചോയിക്കാ
ഏഹ് ഏഹ് ഭക്ഷണക്കെ ഉണ്ടാക്കി അപ്പോ
ഭക്ഷണണ്ടാക്കി ഞ്ഞാ ഇപ്പ ഇണ്ടാക്കണള്ളൂ ഞാനേ പുട്ടേനി ഞാൻ പുട്ട്ന്ന്ക്കേനി
ആഹ് ആഹ്
അപ്പൊ ഹസ്ബന്റിന് ഞാന് ചോറ് വന്നിട്ട്ണ്ടാക്കാ വിചാരിച്ചാണ് ഫ്രണ്ട്സളൊപ്പൊ പോയെതേനി അപ്പം അവിടെ ഓരോടടുത്ത്ന്ന് കഴിച്ചു പോരാണോന്ന് അറിയൂല്ല
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാൻ വെന്നിട്ട് വേണങ്കിണ്ടാക്ക അല്ലെങ്കിൽ രാത്രിണ്ടാകാന്നങ്ങനെ വിചാരിച്ചതേനി
ആഹ് ആഹ് ഇങ്ങട്ടിപ്പ വന്നാരണ്ടാക്കിയ
ഏഹ്
വന്നാരയാണോ ഉണ്ടാക്കിയത്
ആഹ് വന്നാര ഞാൻ കുക്കർല് നെയ്‌ച്ചോറ
അഹ് ആഹ് കറി വെച്ചത്ണ്ടേക്കും
കറി രാവിൽത്തെ കറിണ്ടായിന് ഗ്രീൻപീസിന്റെ
ആഹ് ആഹ് നെയ്ച്ചോർക്ക് ഗ്രീൻപീസാണോ കൂട്ടണ
അതെ കാക്കു ഏതും തിന്നും
അതൊണ്ട് കുഴപ്പില്ല
അല്ല ഞാനും കാക്കു പിന്നെ ഏത് തിന്ന്ണോണ്ട് വിഷയല്ല നമ്മൾ ഒറ്റക്കായോണ്ടെ എല്ലും അഡ്ജസ്റ്റയ്യും
ഞമ്മൾക്ക് പെണ്ണങ്ങലോറ്റെക്കായ അഡ്ജസ്റ്റ് ചെയ്യും ചെല
അച്ച്ചരി കാപ്പ പക്ക ആ എങ്ങനെ
എന്റെ ഹസ്ബന്റിനൊന്നും ഇങ്ങനെ പറ്റൂല അറിയ
ഹസ്ബൻഡറിന് ഉച്ചക്ക് കറിയില്ലേ
ആഹ് നെയ്ച്ചോറാണെങ്കി ഗ്രീൻ ബീസ് ഒന്ന് മുന്ന്ക്ക് വച്ചന്നെ ചീ തരണം ട്ടാ
ഹ ഹ ഹാ ചിക്കൻ കറിയൊക്കെ വാണ്ടേരും ല്ലെ
ആഹ് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലൊകെ വാണം മീനൊന്നും പറ്റൂല്ല മീനും- ലാ
ആഹ് അത് നെയ്ച്ചോർക്ക് മീനൊന്നും രസോല്ല
ആഹ് ഇല്ല ഇണ്ടാക്കാണെങ്കിൽ ആ ഒരു രസത്തില് ഇണ്ടാക്കും വാണം എന്തെങ്കിലും ഫാ ഇണ്ടാക്കാണെങ്കിൽ നല്ല രസ ഇണ്ടാക്കും മാണം എന്തെങ്കിലും ഫാട്ട് പറ്റിയ അവിടെ പറിം ഇതെന്താ എന്താ ഇങ്ങനെ ആയി പോയിന്നു ചോയ്ച്ചും
ഏ അപ്പൊ അങ്ങനെ ഉടായിപ്പൊന്നും പറ്റൂലല്ലേ
ഏഹ് ഉടായിപ്പുകളൊന്നും പറ്റൂല അങ്ങനെയാകുമ്പോമ്മക്ക്‌ പണി കൂടുതലാണ്
ഏ
അങ്ങനെയാമ്പോ നമുക്ക് പണി കൂടുതലാണ് അറിയാ
കൂടുതലാണ് ക്ഷെ ഇന്റെ ഹസ്ബൻഡ് ഉടായിപ്പായാലും കൊഴപ്പൊന്നുല്ല
ആഹ് പിന്നെ വീട്ടില് ഇമ്മണ്ട് ഇമ്മണ്ട ഉമ്മാരുണ്ടാക്ബോമ്മള് നമ്മൾക്ക് ഓല എടേൽ നമ്മള് വയ്യാട്ട് വയ്യാന്ന് പറഞ്ഞാ അത് ഇമ്മാര്ക്കറ്റൂലയ്
മ്മാര്ക്കറ്റൂല
ഓല ഓല അമ്മക്ക് എങ്ങനെലുംകൊപ്പിച്ച മ്മാരുണ്ടാകുമ്പോ ഓല് കാണുബെ നമ്മൾ അങ്ങനെ ചെയ്താൽ ഓലെന്തെങ്കിലും പറയും
അതാണ് ഓലെന്തെങ്കിലും പറയും അ പക്ഷെ ഇൻക്ക് പിന്നെന്തേച്ച ഏഹ്
ഒറ്റക്കായോണ്ട് കൊഴപ്പല്ല അറയ
ല്ല ഒറ്റക്കായൊണ്ട് ന്നെ കൊഴപ്പല്ല നമ്മള ഇമ്മാര് കാക്കൂനെ ഏതും കഴികും കാക്കൂനെ എന്ത ച്ചാ മീൻണ്ടായാൽ മതി അല്ലാത്തെ ചിക്കനും മീനൊന്നും അത്ര ഇഷ്ട്ടൊന്നുല്ല മീനാണ് ഏറ്റവും ഇഷ്ടം
ആ ആ മീൻ കിട്ടല്ണ്ട നിങ്ങൾക്ക് ങ്ങള അവിടൊക്കെ
മീന് ഞങ്ങളവടെ കിട്ടാം പീടിയന്ന് കിട്ടും വെല കൂടുതലാണ് ഇനി വെല കൊറവില്ലെ ടൈമില് വാങ്ങും ഇല്ലെങ്കിൽ ചി- ക്കനെന്തെങ്കിലും വാങ്ങും
അല്ല മീന് കൂടു വെല കൂടുതലായാലും മീന് ഫ്രഷ് മീനല്ലല്ലോ ല്ലല്ലോ കിട്ട്ണത് കൊറച്ച് പഴകിയതായിട്ടാണ് ഉം ഐസ് ല് ഇപ്പൊ ട്രോളി ആ ട്രോളിംഗാണ്ന്ന് തോന്ന്ണ്ട് പറഞ്ഞയ്ക്ക
ഇ ഒരു ഓഗസ്റ്റ് ഒക്കാകുമ്പോളാണ് മീ വരോള്ളു അപ്പം മീന് ന് വെലണ്ടാവില്ല അപ്പൊ ഇഷ്ടം പോലെണ്ടാവും
ആ അതാണ് അപ്പ ഇഷ്ടം പോലെ
അപ്പൊ ചിക്കനും വെല ഇണ്ടാവൂല
ആഹ് ഇപ്പൊ രണ്ടിനും വെലേണയ്
ആ അപ്പൊ രണ്ടിനും വെലയാണ് അതാണ്ല്ല പ്രശ്നം അതാണ് പ്പൊ രണ്ടിനും വെലയാണ് ഇഞ്ഞി ബീഫിനും വെലയാണ് ഏഹ്
ബീഫിന് അയിലേറെ വെലേണ് അറിയ
ബീഫിന് അതാരം വിലയാണ് ന മത്തിയൊന്നും പറയും വേണ്ട മത്തിക്ക് പെരും വില
ആഹ് മത്തി സാധാരണക്കാരന്റെ മത്സ്യണെന്നാ പറയൽ പക്ഷെ അതിന് വിലയായിട്ടാ അതിന്റെ അടുത്തൊക്കെ നടത്തൂടാ ആഹ് അതും പൈസക്കാർക്കില്ല തന്നെയാണ്
അത് തന്നെ പൈസക്കാർക്കള്ളന്നെ അല്ലാഹ് പിന്നെ
വേരലുണ്ടോ
നാത്തുമാര് വേരൽ ചെയ്യിച്ച നാത്തുമാർ എല്ല നാ ആയിര നാത്തമാർ എപ്പോഴെങ്കിലും ഒരു പെരുന്നാള്ും ഉണ്ടങ്കിൽ വരും
ഏയ് നിങ്ങള ഹസ്ബന്ഡറ് ചെറുതാണോ
ഹസ്ബൻഡ് ചെറുതാണ്
ആഹ് ആഹ് അപ്പൊ ര്ക്ക് മക്കളും വേറെ കുട്ടികളൊക്കെ ആയിക്കണുല്ലേ
ഓ പേരൂട്ടികളും മക്കളും ഒക്കെ പിന്നെ വല്യ തണ്ട് അൻപ വയസ് അൻപത് അമ്പപൊന്ന വയസ്ുണ്ട്
ഏയ്
അയിന്ന്നെ മക്കളും പേരമക്കളും പിന്നെ ആ മക്കള് കെട്ടാനൊക്കെ ആയി
ഏയ് പിന്നെ നിങ്ങള അടു നിങ്ങളരു മോന് മാത്രമാണോ ആഹ് മൂത്തച്ചിന്ടല്ലേ ആഹ് ആഹ് ആഹ് ഏയ് നാലൻമക്കൾ ഉണ്ടോ
ആഹ് നാലാ മക്കളുണ്ട് അപ്പൊ നാലാമത്തെേ ചെറുതാണ് ഹസ്ബൻഡ് ബാക്കി ഇന്ന് എല്ലാവരും വേറെ ഒരിടത്ത് പോയിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ഉമ്മേയുമുപ്പയും മരിച്ചതാ
ഉമ്മ മരിക്കാന് ഉമ്മക്ക് എന്തോ പനി എന്തോ പിടിച്ചാണ്ടേ
പെട്ടെന്ന് മരിച്ചതാ നിങ്ങള്ൾ വന്നാരേ
പെട്ടെന്ന് മരിച്ചു ഞാൻ അന്നാരല്ല ഞാ വേന മുമപ്ന്നല്ലമ്മ
തന്നെ ഏയ് നിങ്ങൾ വന്നപ്പോ തന്നെ അവിടെ വീട്ടില ആരുല്ലല്ലേ
ഹ ഞാൻ വന്ന ആില്ല അന്ന് മൂത്തേച്ചോളൊക്കെ ഉണ്ടായിന്
ആഹ് ആഹ് ആഹ് ഉം
ആഹ് മീൻ ആയിട്ടില്ല മൂത്തച്ചികളൊക്കെ ഉണ്ടായിന് ആഹ് പക്ഷേ പിന്നെ മൂ ത്തച്ചിക്കൊ വേറെ പോയി അപ്പൊ ഞാൻ വന്നന്ന് ഉമ്മ മരിച്ചിട്ട് അഞ്ച് കൊല്ലവായിന്ന് ഉം ഇപ്പം ഒൻപത്കൊല്ലായി ഉമ്മ മരിച്ചിട്ട് ഏയ്
ഇപ്പ മരിച്ചതോ
ഇപ്പി മരച്ചതന്നെ ഇപ്പ മരച്ചിട്ട് മുപ്പത്തിമൂന് കൊല്ലവായി
അയ്യോ ഒരുപാട് അറസായിതേ
ഏയ്
ഒരുപാട് വർഷമായില്ലേ പറയാ
ഒരുപാ ഹസ്ബൻഡിന്റെ കറക്ട് പ്രായം
ഓ ഏ പ്രസവിച്ചുടന്നപ്പോ മരിച്ചതാ
ഹസ്ബന്ഡ് ജനിച്ച ഹസ്ബൻറിന് ആറാംക്ാസൽന്ന് മരിച്ചതാ
അ്യോ എന്ത അസുഖണോ
അസുഖം ഒന്ന്ും പാപ്പാക്കന്ന്ാ നാപ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളു മരിച്ചെന്ന്
പെട്ടെന്ന് എന്താ ബ്ലോക്ക് വന്ന്ട്ട് ല്ലേ ഉം ഉം
ഹാർട്ടറ്റാക്കായോണ്ടേ
ആഹ് ആഹ് ആഹ് നിന്റെ വീട്ടിലാരെക്കെണ്ട്?
ഇന്റെ വീട്ടിലരാ ആങ്ങളമാര് ഏട്ടമ്മാര്ണ്ട് ഒരനിയത്തിണ്ട്. ഇമ്മണ്ട് വാപ്പണ്ട്.
അനിയത്തിനെ കെട്ടിച്ചോ?
അനിയത്തിന്റെ നിക്ക്ഹ് പൊ കഴിഞ്ഞു കഴിഞ്ഞ മാസേനു.
അവളെന്താ പഠിക്ക?
ഓള് ഡിഗ്രി കഴിഞ്ഞ് പ്പോ ഇഞെന്തെങ്കിലൊക്കൊരു കൊഴ്സ് നോക്കണം പർഞ്ഞ് നിക്കാണ്.
ഉം പിന്നെ ഡിഗ്രിന്റെ കൂടെ എന്തെങ്കിലും കോഴ്സ്ട്തൂടെന്യോ ന്നാ ഓക്ക് ഡിഗ്രി കഴിഞ്ഞ് ടെ കൂ ടി എന്തേം ജോല്യൊക്കായിനി
അതായിനി അത്‌ട്ത്താ മത്യേനി അപ്പതാലോയ്ച്ച്വാല പിന്നെ പ്പൊ കല്യാണം കഴിഞ്ഞ് ന് ഞങ്ങളയ്ന് എന്നോ കല്യാണം കഴിച്ചണം പ്ലസ്ടു ഴ്ഞ്ഞാരെ തൊടങ്ങിണോളെ കല്യാണം കഴിപ്പിച്ചണം പർഞ്ഞ് കുത്തർക്ക്ണ്.
അവള് സമ്മയ്ച്ച്ണ്ടാവൂല
ഓള് സമ്മയ്ച്ചീനി പിന്നെ അമ്മകൊക്ക്ണില്ല നമ്മക്കൊത്ത പിന്നെ ഓൽക്കൊക്കൂല്ല അങ്ങനെക്കാരം.
ആഹ് ആഹ് ആഹ് ഇന്റെ ഒരനിയത്തി ണ്ട് ഓള്പ്പൊ ഡിഗ്രി സെക്കൻഡിയറാണ് ഓള് കല്യാണക്കാരൊക്കങ്ങനെ വെര്ന്ന്ണ്ട് പക്ഷെ ഞങ്ങള് ഒ ഞങ്ങള് വെക്കല്ല ഓള് സമ്മയ്ക്കൂല്ല
ആഹ്
എല്ലാരും പഠിക്കാണ് എന്തേം വർക്കായിട്ട് കെട്ടിച്ച എന്നെ കെട്ടിച്ചാ മതി ന്നൊക്കെ പറയ
ഉം അതൊക്കെ ശെര്യാണ്‌ പിന്നെ കല്യാണ കഴിഞ്ഞാ പിന്നെ അല്ല സംഭവം ശെര്യാണ് അമ്മക്കായിട്ടൊരു തൊഴില്ണ്ടാണെ ഏറ്റും നല്ലത് കല്യാണ കഴിഞ്ഞ പിന്നെ എ ങ്ങനെന്ന് പറയാൻ പറ്റൂല്ലമക്ക്.
ഓള് ഡിഗ്രീന്റെ കൂടെ ഹോട്ടൽ മാനേജ്മെൻ്റ് ആൻഡ് ടൂറിസം പർഞ്ഞൊരു കോഴസ് ട്ത്തക്കാണ് അപ്പോ ഡിഗ്രി കഴിണോടമ്മ ക്കെന്തെങ്കിലും വർക്ക് കിട്ട്യാല് പോകാന്ന് പർ വർക്ക് വരെ അമ്മള് പഠിച്ചാ പിന്നെ മ്മക്ക് കല്യാണം കഴിഞ്ഞാലും പോക പഠി ക്കല് കല്യാണം കഴിഞ്ഞിട്ടായാല് അത് വെല്യ ശെരിയാവൂല്ല.
അതാണ് അത് സത്യാണ് അവ്ട്ത്തെ പണ്യൊക്കെപാടെട്ത്ത് പോവുമ്പോത്ത്ന് അമ്മള് താവും
പിന്നെ പഠിക്കൊന്നും മാണ്ട വീട്ടിലിര്ന്നാ മതിന്നേക്കാരം ചിന്ത
ആഹ് പിന്നെ പഠിക്കൊന്നും മാണ്ട വീട്ടിലിര്ന്നാമതിന്നായിരിക്കും ചിന്ത.
പിന്നെ ന്തൊക്കെണ്ട്?
എന്നയിക്കോട്ടെ ശെരി ന്നാല്.